ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
ആഹ് സുഖം ഫുഡക്കകയിച്ചാ
ആഹ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് മോന്റെ അംഗനവാടിൽ പ്രവേശനോത്സവാരുന്നു അപ്പൊ അവിടെ പോയി അവിടെ പോയി ഉ കുഞ്ഞിന് ബുക്കൊക്കെ ഉണ്ടാരുന്നു ബുക്കൊക്കെ മേടിച്ച് മുഠായി ഒക്കെ ഒണ്ടായിരുന്നു. ഇച്ചാലം രിപാടിയ പിള്ളേരുടെ ഫൊ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ
ആ
അതൊക്കഴിഞ്ഞിപ്പോ വന്നതേള്ളൂ
ആഹ് ആഹ് കയിച്ചാ
ആ കയിച്ചു കയിച്ചു. അവിടെ അങ്ങനവാടി പ്രവേശനോത്സ സൊന്നുല്ലായിരുന്നോ
അറിയാൻവയ്യ ഞാനൻ ആത്മ ല്ലാണ്
ആണോ
ആ ഇന്നല ഞാനിഞ്ഞി നാത്തൂന്‍റീട്ടിലോട്ടന്നപ അപ്പോഴത്തേക്ക് അറിയാൻ വയ്യ
ഇവിടെ പ്രവേശനോത്സ നല്ല പരിപാടിയായിരുന്നൂട്ടോ ക്ലബ്ബുകാരുടെ ആ ക്ലബ്ബുകാരുടെ വകയിപിള്ളേർക്ക് ക്ക് ബുക്ക് കളർ ബുക്ക് പിന്നെ പെൻസിൽ ബോക്സ് സ് ക്രയോണ് അങ്ങനെ ഒത്തിരി സാനങ്ങൾ കൊടുത്ത്
ആ ആഹ്
ആഹ് രണ്ട് മൂന്ന് പേരുടെ കണക്കായിട്ടുണ്ടാരുന്നു എന്തുവാ ഉം മോനെ ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു മോന്റെ തലയൊന്ന് മുറിഞ്ഞിരിക്കാരുന്നു പൊട്ടിയായിരുന്നു സ്റ്റി ച്ചുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ആഹ് അപ്പൊ ഇന്ന് കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ചിട്ട് വന്നയാണ് വന്നിട്ടാ നേരെ അംഗനവാടിയിലോട്ട് പോയെ
ഉം കുരുത്തക്കേടാണ്
ചെറുതായിട്ട് ഉണ്ട് ആളൊന്ന് വീണതാ അംഗനവാടി തന്നെ വീണതാ
ആ ആ ആ
ഉം വീണാ തല പൊട്ടിയത് തിങ്കളാഴ്ച ആയിരുന്നു വീണത് ആ മൂന്നാല് ദിവസം ആയി എന്തോ
കൊറവുണ്ടോ ഇപ്പം
ഇപ്പൊ കൊറവുണ്ട് തലയൊന്നും അനങ്ങി അടങ്ങിയിരിക്കത്തില്ല തലൊയൊന്ന് അനങ്ങിയപ്പം സ്റ്റിച്ച്ന്ന് ബ്ലഡ്‌ ചെറുതായിട്ട് വന്നു അപ്പൊ രക്തം വന്നപ്പഴെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒന്ന് മുറിവൊന്ന് അഴിച്ച് ഒന്ന് കൂടെ മരുന്ന് വെച്ച്
ആ ആ കൊച്ചു പ്രായല്ലേ കളിക്കുന്ന പ്രായായോണ്ട് കുരുത്ത
ആ രണ്ടാളും കൂടെ ഇവിടിരുന്നു കളിക്കുന്നു
ആഹ് പിന്നെത് മൂത്തതാ എ
ഇളയാളയാ കൊണ്ടു പോ വെയ്യ തല വയ്യതായത് ത്ത ആള് നാലിൽ പഠിക്കുന്നു രണ്ടാളും കൂടെ ഉം നാലിലോട്ടാ രണ്ടാളും കൂടെ ബഹളവാ അവർക്ക് വിഷ വേദനയൊന്നൂല്ല കാണുന്ന നമുക്കാ വേദന ആശുപത്രി വന്നിട്ട് ആ ആശുപ ത്രി വന്നിട്ട് അവന് കളിയും ചിരിയൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര വെഷമം
അവര് കളിക്കുന്ന പ്രായുണ്ടവര് മൈൻ അങ്ങോട്ടാണ്
അതൊ അതൊന്നും ശ്ര അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവര്
ആ
ഉം അവന് എപ്പഴും കളിച്ചോണ്ടിരിക്കാ പിന്നെ ചോറൊക്കെ കഴിച്ചോ
കഴിച്ചെണീറ്റതെ ഒള്ളു
ആണോ എന്നാ ഉണ്ടാരുന്നു സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകിച്ച് എന്തോ ഉണ്ടായിരുന്നു
സ്പെഷ്യൽ ഒന്നുംല്ല ചോറ്
ഉം പെരുന്നാളൊക്കെ ആഘോഷിച്ചോ മഴയുണ്ടോ അവിടെ
ഇവിടെ ഇന്നു നല്ല മഴ
ആ ഇവി ഇവിടെ നല്ല മഴയ ഞങ്ങൾ മഴയോട് കൂടിയാ പോയതൊക്കെ
മഴ
ഉം വിടെ അതുപോലെ മഴയാ മഴയോടികൂടിയഞങ്ങൾ പോയതക്കെ
ഉം ഉം
ഫോട്ടോ വന്നാ ഉച്ചക്കാന്ന് മഴയായതോണ്ടെ പനി ഉള്ളോരും അതുഅല്ല പിള്ളാര് തന്നൊത്തിരി പേരുണ്ട് സ്കൂളവധി കാലവല്ലേ ഓരൊത്തെ വീണും
തുവല്ല മഴയാണെങ്കി തെന്നിയക്ക വീഴു
ആ പനിക്കാരും പനിക്കാരായിരുന്നു കൂടുതല്
പനിയാണ് സൂഷിക്കാനുള്ളതിനിയിപ്പം
ആ ഇപ്പൊ കൊറെ പാർത്തിന് മഴയാവുമ്പോ കൊറെ പകർച്ചവ്യാദികളൊക്കെ വരില്ലേ
ആ ജൂണായ്യില്ലീ ജൂൺല മഴയാവും അവിടെന്തിനായിരുന്നു കഴി
പിന്ന ഞങ്ങള് വന്നപ്പോ മീൻ വാങ്ങിച്ച പിന്നത് വറുത്ത് ദ മീൻ വർത്തതും ചോറും
പിന്നെ വെണ്ടയ്ക്കാ മെഴുക്ക് പേര്ട്ടി
ആ ആ ആ
ആ അവിടെ എന്തുവാരുന്നു? ഇവിടെല്ലാരും പിള്ളേർടച്ഛൻ ജോലിക്ക് പോയി, പിള്ളേരുവിടിരുന്ന് കളിക്കുന്ന്, അമ്മ തയ്ക്കുന്ന്, അമ്മയ്ക്ക് ചെറിയ തയ്യലൊക്കെണ്ട് തയ്ക്കുന്ന്.
ആ ആ ഏട്ടന്റമ്മയാ ഉം
ഏ തയ്ക്കും. ആ പിന്നവന്മാര് രണ്ടുപേരും, ക് ഏഹ്, അവിടുന്ന് കളറിങ്ങ് ബുക്കൊക്കെ കിട്ടി കേട്ടോ കളറെയ്യുന്ന ബുക്കൊക്കെ കിട്ടി. പ്പൊ അതിനൊക്കെ കളറടിക്കുവ. അവരതിലുള്ള തെരക്കില
ആ
അതിന് ടേല് വഴക്ക് നടക്കു- ടേല് വഴക്ക് നടക്കും
അതാണെകിൽ കേക്കാൻ പറ്റുന്ന പ്രായ ശബ്ദങ്ങള്
അതാ രണ്ടു പേരും കൂടെ വഴക്കാ ഞാൻ അവിടെന്ന് മാറിയതേ ഉള്ളു
ആഹ്
തല വെയ്യാത്തോണ്ടേ ഒത്തിരി മാറിപ്പോയിരിക്കാനും വയ്ക്കത്തിഇല്ല ചെലപ്പോ അങ്ങാൻ ഇനിയും മുട്ടിക്കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുക്കും ക്കാന്ന് പറഞ്ഞ തിങ്കളഴ്ചയിട്ടെ ഇനിപ്പോ ബുധനാഴ്ച്ചയെടുക്കാം
ആ നമ്മുടെ ഇവിടെ ഒരാഴ്ചായിയുമ്പോഴെടുക്കും
ഉം ഇത് നല്ല മുറ് കുഞ്ഞായത് കൊണ്ടായിരിക്കും നല്ല മുറുവുണ്ട്
അതുകൊണ്ടായിരിക്കും പത്തോസം അല്ല വല്യോർക് ക്കാണെങ്കി ഒരാഴ്ചെന്നാ പറയുന്നത്
ഉം പത്തു ദിവസം കഴിഞ്ഞ് വരാ നാ പറഞ്ഞത്
കുഞ്ഞുങ്ങളാമ്പോ
അതാ ഉണങ്ങാനും പാടായിരിക്കത്തില്ലേ ഇവരിങ്ങനെ അനങ്ങി അനങ്ങി അനങ്ങി അനങ്ങിരി
അതെ ലെ കാലാവസ്ഥ വസ്ഥയില്
ആഹ് ആയിരിക്കാം മുറിവോണങ്ങാനും താമസമായിരിക്കും
ആഹ്
എന്തായാലും പത്ത് ദിവസം ഇനിയിപ്പോ ബുധനാഴ്ച പോയി രാവിലെ പോയി എടു ക്കാന്ന് വിചാരിച്ച് തിരക്കായിരിക്കും ആ സ ആശുപത്രിയില് തിരക്കായിരിക്കും ആശുപത്രിൽ പനിക്കാരുടെക്കെ ബഹളവായിരിക്കും പിള്ളാരെയും കൊണ്ട് നമ്മൾ ഈ ചെറിയ കാര്യ ഇതി ക്ക പോയി കഴിഞ്ഞാലും പനിക്കാരടെ എടേൽ പോകാനും അങ്ങ് മടിയാ
അതാണ് കൊച്ചുങ്ങളെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മക്ക് വന്നാൽ പിന്നെയും കുഴപ്പമില്ല
ഇല്ല അവർക്കും അയ്യാതെ വന്നാ പിന്നെ നമ്മുടെ നമ്മളും ബുദ്ധിമുട്ടും എല്ലാരും വിഷമിക്കും അല്ല ഇപ്പോ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതേ ഈ വെള്ളം അവിടെക്കെ അവിടെയൊക്കെ പഞ്ചായത്തിന്ന് വന്ന് പറഞ്ഞോ ഈ ചിരട്ടകളൊക്കെ കമത്തി വിടണം പരിസരമൊക്കെ എല്ലാവരും വൃത്തിയാക്കി വെക്കണോന്നൊക്കെ ആഹ്
അറിയത്തില്യ ഇതില്ലാത്തോണ്ട് പറയുവായിരിക്കും അടുത്തൊക്കെ റ
ആ ഇവിടെ റബ്ബറൊന്നും ഇല്ല എന്നാലും എല്ലായിടത്തും പഞ്ചായത്തിൽ നിന്ന് വാങ്ങലല്ലേ അമ്മന്ന് തൊഴിലുറപ്പുകാരൊക്കെ വന്ന് അറിയിപ്പിക്കും ആ ഇതൊക്കെ അതക്ക ഇതെല്ലാം ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ വന്ന് പഞ്ചായത്തിന്ന് പറഞ്ഞിട്ട് പോയി പകർച്ചവ്യാധികളുടെ സമയമാണ് കുട്ടികളുള്ളവര് കുട്ടികളുള്ളവർ അല്ലാത്തരല്ലാം സൂക്ഷിക്കണംന്ന് പറഞ്ഞു ന്ന് പറഞ്ഞട്ട് പോയി പിള്ളാരൊക്കെ എങ്ങനാ പിള്ളേരൊക്കെ പഠിക്കുവാണോ?
എനിക്കൊരു മോളുണ്ട് നാലു മാസം
ആണോ അപ്പൊ പിന്നെ സ്കൂൾ തുറപ്പിന്റെ വിശ മങ്ങളൊന്നും ഇല്ല
ഏയ് നാലുമാസമായില്ല മൂന്ന് മാസം
ആഹ സ്കൂള് തുറപ്പ് ബാധിക്കുന്നില്ല അല്ലയോ
ഏ ആ
ആ
ആ ഇവിടെ ഒന്നും സ്കൂളിൽ നിന്ന് ഒന്നും അറിയിപ്പ് വന്നില്ല നാളെ ആ സ്കൂൾ തിങ്കളാഴ്ച തുറക്കുന്നന്നോ ഒുന്നും അറിയിപ്പ- വന്നില്ല എന്തോവാന്നാ മാറ്റം ഒണ്ടോന്ന് തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു ജൂൺ ഒന്നാംന്തി സാധാരണ തുറക്കുന്ന ഇനിയും ഏ തിങ്കളാഴ്ച തന്നെ അവിടൊക്കെ പറഞ്ഞോ തിങ്കളാഴ്ചയാണോ
ആണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല
ഉം
നാത്തുന് ഇങ്ങനെ പറഞ്ഞത് തിങ്കളാഴ്ച ആണെന്ന് പറഞ്ഞു ആാണ്ന്ന് പറഞ്ഞത്
ആഹ് ണല്ലേ? മഴയിന്ന് മഴയാണ് രാവിലെ തൊട്ട് മഴയാണോ
ആഹ് രാവിലെതൊട്ടേ മഴ തന്നെയ
ഉം അതെ രാവിലെ തോട്ടേ മഴയാ ഇന്ന ഇത്ര ദിവസം മഴയാ ഇന്നത്തെ ദിവസം തോർന്നില്ല കുറച്ചു നേരമേ ആയള്ളൂ ഒന്ന് മഴയൊന്ന് തോർന്ന നിന്നട്ടെ അതുവരെ നല്ല മഴയായിരുന്നു. ഞങ്ങള് പോയതും വന്നതും ഒക്കെ മഴയത്ത
ആഹ
ഉം ഇപ്പൊന്ന് തോന്നണ് കാറ്റൊക്കെ ഉണ്ടോ അവിടെ?
കാ ഇല്ല ഇല്ല. കുഴപ്പോല്ല
ഉം അത് നല്ല കാറ്റാരുന്നു.
ഉം ഇവിടെ അത്ര കൊഴപ്പല്ല. ഇവിടെ മരങ്ങള് ഈ വീട്ടിന്റെ നാല് ചുറ്റും കുറവാണ്. അതുകൊണ്ടാണോ എന്തോ അറിയാൻ പറ്റാത്തത്. ഇന്നങ്ങനെ കാറ്റില്ലായിരുന്നു.
ആഹ ഇവിടെ നല്ല കാറ്റായിരുന്നു. രാത്രിയൊക്കെ നല്ല ഭയങ്കര മഴയാണ്. ഇപ്പൊ പകല് വല്യ കുഴപ്പൊല്ല. എന്നാലും മഴയായ്.
മ ഇല്ലായിര്ന്ന്.
പെയ്തോണ്ടിരിക്കയല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ പോവ ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ എഴ്ന്നേക്കാനും
ഓ തുണികള് ഒണങ്ങാൻ ഭയങ്കര പാടാണ്.
ആണാണ്. തുണി ഇവിടെ തുണി ഉണങ്ങുന്നേ ഇല്ല. അങ്ങനെ കഴുകിയൊക്കെ വിരിക്കാനുള്ള സൗകര്യോക്കെ ഉണ്ടോ?
ഒണക്കി
ആ ഞാനോടൊക്കെ അവിടെ എവിടെൊക്കെ സൈഡിലൊക്കെ കഴുകിയൊക്കെ വിരിച്ചിട്ട്
ആഹ് നമുക്ക് തുണി നണ്ടി കിട്ടിയ സ്ഥലമണ്ട് അവിടെ തുണി വിരിക്കൻ നല്ല താ
നല്ലതായിട്ട് നമ്മൾ ഉണങ്ങിയില്ലെങ്കിൽ വേ ഇപ്പോഴത്തെ കാലാവസ്ഥൽ ഭയ നല്ല വല്ലാത്ത മണവായിരിക്കും തുണി